ഓഫ്
വിശേഷക്കെ
ഉ സുഖണ്എന്താ അവിടുത്തൊക്കെ വിശേഷം ഉ ചോറന്നാ
ആഹ് ചോറ് വീഴിച്ചലൊക്കെ കഴിഞ്ഞു
പിന്നെ എല്ലരും ആഹ് മയപ്പോ ഒന്ന് ചെറുതായിട്ടൊന്ന് വന്ന് ഇപ്പൊ ഒരു മൂടി കെട്ടി നിക്ക്ണ്ട് അവിടെണ്ടൊ മയാ
ഇവിടെ നല്ല മഴയ
ഏ ഇവിടെ അങ്ങനൊന്നുംല്ല തന്നെ ഇവിടെ അങ്ങനെ മഴൊന്നുല്ല ഇവിടെ കൊറച്ച് ഇങ്ങനെ എടക്ക് വരു ഒന്ന് ഇങ്ങനെ ചാറി പോകോ അപ്പോത്തെ ഞങ്ങള് അയലമ്മ കൊണ്ടോയിടോ പിന്നെയും വരൂ ചാര പോ അവണടോ ആ ഒന്നങ്ങട്ട് അങ്ങനെ തന്നെയടെ പോവു ഒന്ന് ചൂട് കൊണ്ടോട്ടെച്ചിട്ട് അതന്ന് ഒന്നിങ്ങട്ട ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമും ഒക്കെ ഒന്നായിട്ട് വീടിൻ്റെള്ളിലൊക്കെ ജായി മണം വരും
ആ പിന്നെ ഇന്നിപ്പോ അങ്ങനെ ഇവിടെ വെയില ഇണ്ടായില്ല പൊറത്തിടാനുള്ള വെയില ഇണ്ടായില്ല
ആ ഇടക്ക് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ എന്ത ചെയ്യോ കൊണ്ടോയിടും അപ്പൊ ഒന്ന് ചൂട് കള്ളുമ്പോത്തിന് ഇങ്ങട്ടേ തന്നെങ്ങട്ട് ഇടുത്തും കൊണ്ടുവരു അങ്ങനെൊക്കെ ആയിട്ടൈ്മറയാ ഞാൻ പിന്നെ ഇന്ന്പ്പൊന്നും പൊറത്ത്ക്ക്ഇട്ത്ത്ടാൻ നി
കാരണം എനിക്കൊന്ന് പൊറത്തു പോവാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ പൊറത്തു പോയി വന്നിട്ടുള്ളൂ ഇപ്പോ ആഹ് അതിന്റെ ഭർത്താവിൻ്റെ കൊറച്ച് സാധനങ്ങള് കൊടുത്ത ണ്ട യി അപ്പൊ അതൊക്കെ ഒന്ന് വേ വാങ്ങ വേണ്ടി ആ വാങ്ങാൻ വേണ്ടീട്ടേ
ആഹ് അപ്പൊ ആരേല ആരെങ്കിലും പോവ്ണ്ടോ ആൂട്ട അഞ അ ഏ അപ്പൊ അങ്ങനത്തെ കൊടുത്തേക്കാനാവുലെ ആഹ്.. ഏ.. സര്ക്ക് ക്ലിയറാവ്ണില്ലല്ലോ
നല്ല
എന്ത്
ക് ണില്ലേ
ല്ലേ... ആഹ് ഇടക്ക് കേൾക്കാതായി
ആഹ് അല്ല ഇതൊന്നും അങ്ങണ്ടും ഇങ്ങണ്ടും ഇടുക്കാൻ നേര
ആഹ്.. അപ്പ നേരണ്ടാവൂല്ല അപ്പമ്മള് ആ അതിന് എപ്പോഴില്ലലോ ഉം ആഹ് പിന്നെ വന്ന് കേറിയ ഉടനെന്നെ മഴിം തൊടങ്ങി മയണ്ട്. ആ അതന്നെ ഇത് ഇപ്പ ഇനിപ്പോ ഈ സ്കൂളിട്ട് വര്ന ടൈമ് ല് പ്പതന്നാ ഒരു മൂന്ന് മണിക്കണ്ടായാ പിന്നെ മഴന്റതായി അതന്നെ ആഹ് കുട്ടിയാൾ പിന്നെ മൂന്നീസായിട്ടുള്ളൂ മഴ ആയിട്ട്. ആഹ് കാര്യായിട്ട് മഴൊന്നുംഉണ്ട ആഹ് ഇതാ ഇവട്യക്കെ അങ്ങൻ തന്നെ. ശര്ക്ക് കഴിഞ്ഞ വർഷം പിന്നെ അയ്നുംമേണ്ടീട്ട് നല്ല മയേനി സ്കൂള് തുറക്കല് തന്നെ മഴയത്തേനി. ആ ഈ വർഷം അങ്ങനെ മഴ കിട്ടീട്ടില്ല ആഹ് പിന്നെ ഇന്നെന്താ ചെയ്യ പിന്നെ മക്കളൊക്കെ സ്കൂൾട്ട് വരാറായാ ആ ഒരാളാണ്. അവന് വരാനാവ്ണ്. നാലരൊക്കാവുമ്പോ എത്തും ആഹ് ഉം പിന്നെ എന്തൊക്കെ ഇന്ന് എന്താ കൂട്ടാൻ കിട്ടി
ഉം ന്നെന്താ
ന്താ മീനുണ്ട് ആഹ് വേറെന്താ ചെറിയ മീൻ ചൂണ്ട ആഹ് നങ്ങൾക്ക്ന്ന് ചെമ്മീന്. ആഹ് അവട ആ ചെമ്മീൻ ഉം ആഹ് ചെമ്മനൊക്കെ നല്ല വെലയല്ലേ ആഹ് ചെമ്മീൻണ്ട് അത് എന്താപ്പ അഞ്ഞൂറ് വാങ്ങിയത് ഒരു ശരിക്ക് ഒരു നേരം ആകും തുണ്ടാവുല അതന്നെ ആഹ് ആഹ് അത്ണ്ട്... ഇപ്പൊ ഈ മഴ ആയ കാരണം മീൻ പിടിക്കാൻ പോവാൻ പാടില്ല എന്നൊക്കെ അല്ലെ. ആ അപ്പോ കിട്ടീത് എതെങ്കിലും വേണം എന്തെങ്കിലും വേണ്ടേ ആ അപ്പപിന്നെ ആഹ് അങ്ങനെ അത് ഇങ്ങണ്ട് വേണ്ടി വരൊല്ലേ ആഹ് ഇൻക്ക് എങ്ങനെയാലും വേണ്ടി വരും അല്ലെങ്കി പിന്നെ എന്തെങ്കിലും കൂട്ടാൻ എന്ത നമക്ക് നത് വേണം അല്ലെങ്കി പിൻ ചോറും വേണ്ടാറ്യും. പിന്നെ ചോറ്റ്ക്ക് വല്ലാതെ കൂ ട്ടാല്ലെങ്കി എന്തയ്യാ അഅ് ചപ്പാത്തി രാത്രികക്കെല്ലഞ്ഞിപ്പോ അപ്പ ചപ്പാത്തി ഇട്ത് ചുട്ടാല്, ആ ആഹ് അപ്പയ്ക്ക് എന്തെങ്കിലും കറ്യും കൂട്ടി താർഞ്ഞ് പണിയാലൊക്കെ കഴിഞ്ഞില്ലേ ആഹ് കഴിഞ്ഞ് ചോറൊക്കെ തിന്ന് കാണ്ടേ ഒന്നിങ്ങനെ കേറിതാണ്. അപ്പ ഫോണൊക്കെ ചെയ്യാ ആഹ് ഇപ്പൊഞ്ഞി സ്കൂൾ ട്ട് വന്ന ഞി പ്പതല്ല ഇഞ്ഞിപ്പോ അവരൊന്ന് വരാ ആഹ് അവര് വന്നാ അപ്പൊ ഒരു ബേഗ് ഇട്ട് എറിഞ്ഞ് കുളിക്കലും ഒന്നും കെടക്കാനും കൂടി പറ്റൂല. അപ്പോതിന് ലൈറ്റ് ഇടലും, ഡ്രസ് ഇടലും, എല്ലാം കൂടി ഒരു കഥ ദേനവരി ഉം പിന്നൊരു തല്ലൂടലും, ആഹ് അതന്ന, ഇത് കുളിക്കാൻ പോയോടുത്ത്ന്ന്ട്ട് ഏഹ് മോൻ ചെറു അഹ് മോന് ഇല്ല ചെറിയ ചെറിയ ആള് രണ്ടര വയസല്ലേ ആയിട്ടോള്ളൂ ആ അപ്പൊ
ത്താൾ വന്നിണ്ടെങ്കി രണ്ടുപേരും കൂടി തല്ലൂടലന്നെ
ആഹ് ഇത്പ്പൊ ന്റെ കുഞ്ഞ ആഹ് ന്റെ മോൻ്റെ കൂടെ അതന്നെ മൂത്തെ മോൻ്റെ ആണ്ട് കുളിക്കാൻ കേറിയാ ചെറിയോനും അണ്ട് പോവും
അതന്നെ ന്നട്ട് പിന്നെ വെള്ളാക്കി മേല് വെള്ളാക്കി ഓരോ പരാതി ണ്ടാവും
അഹ് ഹ് ഹ് ഹ
അതൊക്ക തന്നെ
മോൻപ്പോ മൂത്തോൻ പ്പോ എത്രീലാ പഠിക്ക്ണേ ഇപ്പൊ രണ്ടിലു ആയി ആഹ് രണ്ടിലായി ലേ എത്രിലായി? മൂത്തോനാർലായി ലേ... ആഹ് ആഹ് അത് വല്യ കുട്ടി ടിയായില അപ്പൊ മദ്രസില് സ്കൂളൊക്കെ ആറിലായി
അതെലെ
തന്നെ ഉഹ് പഠിക്കണക്കണ്ടൊ? പഠിക്കാന് വല്യത് പോരാ സ്കൂൾലൊക്കെ കുറവാണ് മദ്രസത്തത് പിന്നിം ഒരു മുന്ന്ക്കുള്ള മദ്രസ തേനി അത് ഇവരിങ്ങനെ വെൽതാവും തോറും ആഹ് മടി കൂടും ആഹ് വീട്ട്ന്ന് പിന്നെയി പഠിക്കാതൊണ്ടാണെയ് വീട്ട്ന്ന് ശെരിക്കും മര്യാദക്ക് പഠിക്കാണെ കുഴപ്പല്യ
ആഹ് അവര്
അവര് വീട്ടി വന്നാല് പഠിക്കലൊക്കെ കൊറവാവും ആഹ് അതെന്നെ
ആഹ് ഇവടെ മോനങ്ങനെ എല്ലേത്തിനും നമ്മളിങ്ങനെ നിർബന്ധിക്കണം
ഉം അതന്നെ നിർബന്ധിക്കാ അതല്ലാതെ പറ്റൂല
എഴുത് പഠിയ്ക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ പ
ഇങ്ങനെ പറഞ്ഞൊണ്ടിരിക്കണം ആഹ് ആമ്പോ മഹ് രീബ് എന്ത ആയാലും നിസ്കരിക്കാം പറഞ്ഞാല് കൊറെ ടെം അയിന്റെശം നിസ് നിസ്കരിച്കാണ്ട് ഒന്ന് ആളെ ആളൊന്ന് ന്നോ ഒപ്പിക്കാൻ വേണ്ടിട്ട് ഒന്ന് ഖുർആനെട്ത്ത് ഓതും ഇസ്കൂൾത്തെ ബുക്ക് മർച്ചോക്കും എയ്താണ്ട്ന്നറിയും ഏഴ്തിണ എടീലിണ്ടാവും കൊർച്ച് കഴിഞ്ഞ് വന്ന് പാളിയോക്കുമ്പണ്ടാവും ഒർങ്ങിക്ണ് ഒറങ്ങി ഒറങ്ങി ആഹ് എഴുതാ കയ്യ് കടയും ആഹ് വായിക്കാൻ പറഞ്ഞ വായ കടയും എങ്ങനക്കെള്ള ഓരോതാണ് വര് പഠിക്കാന് ഭയങ്കര മടിയാണ് പിന്നെ ബുക്ക്ട്ത്തെക്കാന് വിള്ച്ച് വിള്ച്ച് ബുക്ക് ഇട്ത്തക്കലും ചോറ്ന്നാണീക്കലും ഈ ഉറങ്ങ ഉറങ്ങിയാ പിന്നെ ചോ ചോറും തിന്നാമടിയാണ് പിന്നെ ഭക്ഷണം കഴിക്കാനും മടിയാണ് ആഹ് അതനെ ങ്ങട്ട് ഒർ ഒർക്കത്തില് കൊണ്ടൊയിറ്റ് ചോറ്ട്തൊട്ക്കലും ഉം ഇക്ക വിളിക്കലില്ലേ? ഇല്യ ഇവിട്തന്നെണ് നാട്ട്തന്നെണ് ആഹ് ആഹ് പോക്കൊക്കെ നിർത്തിക്ണ് ന്നാആട ഉം ആ പോയിറ്റിൻ്റെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് പോയതല്ലേനിയോ?
ആഹ് ആള് ഭക്ഷണം കഴിക്കാൻ വന്ന് വെരോ?
ഇല്യപ്പോ പണിക്ക് പോവാ പോവാൻ വെയ്യ ചെറിയൊരു വണ്ടി ഒരു അപകടം ഇണ്ടായിട്ടേ
ആഹ്
ആഹ് മൂപ്പര്ക്ക് എന്തെക്കെ പറ്റിക്ക്ണ് ഷോൾഡറ് പൊട്ടലും വാരിയെല്ല് പൊട്ട ആഹ് അപ്പങ്ങനൊക്കായിട്ട് വെല്ലാതെ പൊറ്തിക്ക് പോക ക്കില്യ പണിക്ക് പോക്കില്യ ഇഞ്ഞ്‌പ്പോ കൊറച്ച്കഴിഞ്ഞിട്ട് ഭേദായിക്ണോ? പേദായി വെര്ണിണ്ട് മൂന്ന് മാസ്ത്തെ റെസ്റ്റാണ് ആറു മാസം പറ്ഞ്ഞ് മൂന്ന് മാസ്ത്തെ റെസ്റ്റും കൂടിണ്ട്. പിന്നെ ആഹ് ആ ചികിത്സണ്ട് ഇല്ലല്ല്യ ഇഞ്ഞിപ്പോ ഇന്ന് പൊ പോവാണ്ട് കവ്ള മറ്റേ മ്ളെ താടിയെല്ലും പല്ലെല്ലുംകൂടി പൊട്ടിട്ടെയ് അവിടെന്തോ വെച്ച്പ്ലേ മറ്റെന്തൊ വെക്കൊല്ലൊ ആഹ് ആഹ് അത് ച്ചിതാക്കി ഇനിപ്പൊ അത്ട്ക്കാനൊരു സർജറി വാണ്ടിയെരും തോന്ന്ണ്ട് ലെ ഇക്കറീല കുറെ ചെലവെനായിണ്ടാ ആഹ് ചെലവെനെ
ആഹ്
അയ്ഞ്ഞിപ്പൊ അത് നിതിനിപ്പൊ ഇന്ന് പോണംന്ന് പറഞ്ഞീനി അപ്പ എന്നോട് പറഞ്ഞ് നാളെ പോകാ അപ്പോ ഒറ്റയ്ക്ക് പേടിയായ്റ്റ തോന്ന്ണ്ട് ഇനി എന്താ പറയഞ്ഞന്നരിക്കുമ്പോ എന്താല്ല അറിലല്ലോ നീട്ടി നീട്ടി നീട്ടി ഉം ഇപ്പൊ എക്സറെ എട്ത്ത് ആണ്ടെയ്
ആഹ് വേദനൊക്കെ കൊറവെന്നില്ലേ?
ആഹ് ഇപ്പൊ കൊറേക്കെ കൊറ്ഞ്ഞ്നി ജ്യൂസേനി കൊടുത്തീൻ കൊട്ക്കല് ജ്യൂസ് ക്കിയിട്ടുള്ള ഭക്ഷണേ പല്ലൊണ്ട് കട്ച്ച് പറ്റൂല നമ്മളിപ്പോ ആഹ് ഒര് സാധനം പല്ല്മെച്ച് പൊട്ടിക്കണന്നുണ്ടങ്കി രണ്ട് പല്ലും കൂടി കൂട്ടി കടിക്കാൻ കഴിയില്ല അ ആ അങ്ങനൊന്നും ചെയ്യണ്ട കൊർച് ശരിയായിട്ട് ആഹ് ആഹ് അപ്പൊഞ്പ്പോതാലും ഇടുക്കാനായിക്ക്ണ് അപ്പൊഞ് ഇന്നോടറ്ഞ് നാളെ പോവാന്ന് ഉ ഉ ഇനിപ്പോ, ആദ്യക്കെ ഞങ്ങന ഞാനു ഇമ്മീ ഞങ്ങൾ മൂന്നാളും കൂടിയാപോവല് ഉം ഇപ്പൊ പിന്നെ കൊറെ വേ തായിന്നപ്പോ പിന്നമ്മ ഞങ്ങളല്ലാ ഞാനും അവ മുത്തിര കൂടി പോവും അപ്പൊ ഉമ്മ വരൂല്ല പിന്നെ കുട്ടിനീം കാണിക്കാണ്ടേനി
ആഹ് ചെറിയ ആള് അടുത്ത്ണ്ട് തോന്ന്ണ്.
ആഹ് ഇണ്ട് ഇതാ ഉറങ്ങാനു വേണ്ടിട്ട് കിടന്നതാണ്. ഞാന് വേറെ റൂമ് ത്താണ്ട് പോയപ്പോ അങ്ങട്ട് വന്ന്. വേറെ കളിക്കെനി. ഇഞ്ഞിപ്പൊ മൂളിവ ആഹ് അതനെ അതനെ ആ ഉർക്ക് വന്നിക്കണ് ഉറക്ക് വന്നപ്പളേ ഉം ആഹ് അത് ഒറങ്ങി കിട്ടിയ സമധാനേനെ. ആഹ് മൂന്നയ്സ്. ത്തവനായി ഈ മാസം ഇരുവാന്തിക ത്ത് മൂന്ന് വയസായി. ഉം അംങ്കലാടി, ക്ക പറഞ്ഞക്കാനായി. ഒർക്കവര്ന്റെ ഒപ്പം കിടന്നിട്ടാ തൊട്ടില് കിട്ത്താത്തൊക്കെ കൊറേ മുന്നേ കൊർച്ചാ കിട്ന്നിട്ടുള്ളോ അപ്പെന്താ ആതേ ചെറുപ്പത്തിൽ തന്നെ ഞാനന്തയ്യും എന്റെ ഒപ്പം കിടത്തു ഇന്റെ മാപ്പിളീം പറയോ ഓനങ്ങട്ട് കെടത്തിക്കാളാന്ന് പറയും
ആഹ് ഞാനിപ്പോ ഈ പകൽ
പകൽത്തെ ഒറക്കം തോട്ടില് ഇട്ട് ആട്ടും ആഹ് ഇതയിന്റന്നു ആവശ്ല്ല്യ പിന്നെ കുറച്ച് നേരം ഉറങ്ങണങ്കില് ആഹ് അതീകെടക്കണം ആഹ് ആ അത് ശരിയാണ് ഇത് ഇവൽക്കങ്ങനെ ശീലായി. ചെല്പ്പോ ഒറങ്ങും ചെല്പ്പോ ഒറങ്ങൂല ചെല്പ്പോ ഓന്ക്ക്ങ്ങനെ ഫോണ് കണ്ടിരിക്കിണടീകൂടെ ഓനന്നാണ്ട് ഒറങ്ങിപ്പോവും
പിന്നാണെങ്കി ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെണ്ട് ഒറങ്ങും.
ആഹ്
ഇല്ലെങ്കി പിന്നെ നമ്മള് എണീറ്റ് പോന്നാ, നമ്മടെ പിന്നാലെ അവരും പോന്നുണ്ടാവും.
ആഹ് അയ്ശരിയാ. ഇത് അധികം ഉറങ്ങലില്ല്യ. ഇന്ന് ഇന്നലിം മിഞ്ഞാന്നൊന്നും ഒറങ്ങീട്ടില്ല. നന്പ്പോ ന്തേ ആവതാ. കളിച്ചോണ്ടക്കണ് എടീക്കൂടി. ന്നെ തെരഞ്ഞു വന്നതാ. അതിഞ്ഞിപ്പൊ കെട്ന്നീല്ലങ്കി ഇപ്പറ്തുണ്ടാവും. ഇല്ലില്ല്യ രാത്രി എന്തയ്യു. ഇന്റെ മാപ്പള എന്തേ വൈകുന്നേരായാല് ഒരു വിളിക്കു ക്കും ഇജ് വാ പറഞ്ഞാണ്ട്, അപ്പ സ്നേഹിതന് ന്താ ഈ ചായന്റെ കടക്കെണ്. അപ്പൊ അത അപ്പോയും ഈ മറ്റേ ആളോട് പറിം ഇജ്ബാ ഞമ്മക്ക് ഇവിടെ ഇരിക്കണ്ടാന്ന് പറീം അപ്പൊ മൂപ്പര് ന്താ റിയും മറ്റാളെ കൂടെ ഇങ്ങനെ കമ്പനിടിച്ചിരിക്കലാവും. ഇന്നിട്ട് കട പൂട്ടോളം വർത്താനം പറഞ്ഞ്. ആഹ് അതന്ന. അപ്പൊ പൊറത്തൊന്നും പോവാനും വയ്യല്ല ഉം ആഹ് ആഹ് അങ്ങനെയാണ്ട് പോവ. ആ അതന്നെ അപ്പൊ ഒന്നും ഔടെ പോയിട്ട്, അങ്ങനെ അയാള കൂടെ അങ്ങനെയണ്ട്. ഇരിക്കലും ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട എന്തങ്കിലും ബാക്കിണ്ടെങ്കി കൊടുത്തയകക്കും ചെയ്യു, കുട്ടിൾക്ക്കൊടുത്താളാ പറഞ്ഞാണ്ട് പൊരിക്കടിന്തയിലും.
ഉണ്ടെങ്കില് കൊണ്ടരൂല്ലേ?
അപ്പം എന്നോട് പറിം ഞാ പോട്ട. എന്നൽ പിന്നെ കുട്ടികൾക്ക് പൊരിക്കരു എന്തങ്കിലും കൊടുക്കണ്ടാന്ന് പറി ആ ഇല്ല്യ ല്ല രാവിലെ ചോയ്ക്കു. ചെലപ്പോ വേഗം വന്ന് ന്തയ്യു ഇന്റെ നാത്തൂന്റെ രണ്ട എന്തെണ്ടാന്ന് നോക്കു ഫ്രിഡ്ജ് എന്നിട്ട് അപ്പണ്ട് ന്ന് ണ്ടെങ്കില് രാവില രാവിലെ ഞങ്ങള് പിന്നെ രാത്രി കൊട്ന്ന് വെച്ചിട്ട് ഞങ്ങളാരും തിന്നൂല ചോറൊക്കെ തിന്ന് കഴിഞ് സമയത്താ വര്ല് അപ്പൊ ഞങ്ങള് പിന്നെ ഫ്രിഡ്ജില് വെക്കും ചെയ്യും രാവിലെ കൊടു രാവിലെ എണ്ക്കുമ്പോക്ക്‌ ചായിം കടിം കുടിക്കാത സ്കൂള്ക്കോകും ഇത് തിന്നാതെ ഈ എണ്ണമ്യ്ക്കുള്ള സാനല്ലേ
ആഹ് ന്നാ ശെരിട്ടോ ഞാൻ പിന്നട്ടോ ആഹ് ശെരി ആ